ഹലോ
കേട്ടില്ല
ആ ഒന്ന് സൗണ്ട് പറയ് ട്ടോ ഓക്കെ സൗണ്ട് കൊറ
എന്താണ് വർത്താനം
നല്ല വർത്താനം എന്താ അവിടുത്തെ വിശേഷങ്ങളൊക്കെ
സുഖന്ന അങ്ങനെ പോന്ന് ചായക്കെ കുടിച്ചോ
ചായ കുടിക്കാറില്ല ഫുഡ് കഴിച്ചു ഭക്ഷണം കഴിച്ചു
നേത കഴിക്ക
ആഹ് ഇവിടെ ഞങ്ങള് നേരത്തെ കഴിക്കും
ആഹ
ഉം അവിടെ കഴിച്ചിട്ടുണ്ടാവൂലല്ലെ
ഇല്ല ഒമ്പത് മണിയൊക്കെ ആവും
ആഹ എന്താണ് രാത്രി ചോറന്നെയണോ ആഹ് ഞങ്ങള് നേരത്തെ കഴിക്കും നേരത്തെ കഴിച്ചിട്ട് പിന്നെ കുട്ടികള് പഠിക്കാനിരിക്കും
ആഹ ചോറന്നെ കഴിക്ക അല്ലാണ്ട് വേറൊ ന്നും ഉണ്ടാക്കലൊന്നുല്ല അവിടെ എന്താ കഴിക്ക
ആഹ ഇവിടെ അങ്ങനെന്നുംല്ല ചെലപ്പം ചപ്പാത്തി ഇണ്ടാക്കും ചെലപ്പം ചോറ് അങ്ങനെ അങ്ങനെ പ്രത്യേകിച്ചങ്ങനൊന്നുല്ല
ആ ആ ഉച്ചക്ക് ഉണ്ടാക്കുന്നന്നായിരിക്കുലെ
ഉച്ചക്ക് ഉണ്ടാക്കുന്നത ചോറ് തി കഞ്ഞിട്ടില്ലെങ്കിൽ ചിലപ്പോ ഞൻ ചപ്പാത്തി ഉണ്ടാക്കും
ആ ആ
അവിടെ എന്താ കറിയൊക്കെ എന്താ മീൻ വാങ്ങിയോ? സ്പെഷ്യലായിട്ട് പ്രത്യേകിച്ച്
ഒന്നൂല്ല ആ ചിക്കൻ വാങ്ങിട്ടുണ്ട് അത് കറി വെച്ച് വഴുതനപ്പേരി വച്ച് ചോറും
ആ ആ ഇവിടെ മീൻകറിയാ ആ മീൻ ഉണ്ടല്ലോ മുളകിട്ട് വെച്ച് പിന്നെ പൊരിച്ച് അ ഉപ്പേരിയും അങ്ങനെയൊക്കെ അച്ചാറ്
ആഹ്
മീനൊക്കെ നല്ല വിലയാണല്ലോ മീനൊന്നും അങ്ങനെ കിട്ടാ മീൻകാര് വരും ദിവസവും പക്ഷെ നല്ല മീനൊന്നും അല്ലപ്പോ ഈ ഐസിട്ട മീനൊക്കെ ആയിട്ട് കുറെ ദിവസം മുമ്പുള്ള മീനൊക്കെ ഇല്യ
ആഹ് ഇവിടെന്നും ആ കൊഴപ്പൊന്നുല്ല നല്ലതന്നെ
ഏ മീങ്കാരൻ വരണണ്ടാവൂലേ
ആ ആ് അവിടെയൊക്കെ വരു വീഹടിന്റെ അടുത്തതിലൂടെ നമ്മുക്കൂടെ പോകുമ്പോ ഇവിടെ നിർത്തും പോയി വാങ്ങാ ഇല്ലാണ്ട് മീൻകാര് വരിലില്ലെങ്കി പോയി വാങ്ങലൊന്നും നടക്കൂല
ആഹ്സ്കൂൾ പോകുന്ന കുട്ടികളൊക്കെ ഉണ്ടോ?
ഞാന് പഠിക്കാണ്
ഏ ആഹ് ആഹ് എന്താ പഠിക്ക ണ? ത്
ഞാനിപ്പോൊ ഡിഗ്രി കഴിഞ്ഞ രണ്ടു മാസമായി
ആ ഡിഗ്രി കംപ്ലീറ്റ് ആയോ?
ആ ഡിഗ്രി കംപ്ലീറ്റ് ആയി. പിന്നെ അക്കൗണ്ടിങ്ങിന്റെ കോഴ്സ് ചെയ്തോണ്ട്
ആഹ് ആഹ് ശരി ആഗ് ഉം ഉം എന്തൊക്കെയന്നിട്ട്?
മക്കളില്ലാ
ആ മക്കളുണ്ട് മക്കള് രണ്ടോ പഠിക്കാണ് രണ്ടു പേരും പിന്നെ
പിന്നെ
മൂന്നാം ക്ലാസ്സിലാണ് ചെറിയ ആൾക്ക് രണ്ടു വയസായിട്ടില്ല
ഉം ഇനി നാളെ ക്ലാസ്സില്ലല്ലോല്ലേ
ആ അല്ല ഇന്നും നാളെംക്ലാസില്ല
നേരത്തെ പോവാ ക്ലാസ്സിില്
ആഹ് മദ്രസ ഉണ്ട് നേരത്തെ മദ്രസ പോണം ആറേക്കാല് ആവുമ്പോൾ മദ്രസ വണ്ടി വരും. പിന്നെ എട്ട് എട്ടര ആവുമ്പോത്തന് മദ്രസ വിട്ട് വന്നാ പിന്നെ ഒമ്പതേകാല് ആവുമ്പോത്ത് സ്കൂൾ വണ്ടി വരും മദ്രസ വിട്ട് വന്ന് കുളിച്ച് ചായ കുടിച്ച് അ അത്ര തന്നെ ടൈം ഉണ്ടാവുള്ളൂ. ആ അടുത്തൊക്കെ തന്നെയാണ് പക്ഷെ വണ്ടി ഉള്ള കാരണേ വണ്ടി ആ ടൈമിന് വരും പത്തരക്കൊക്കെ മദ്ര സ്കൂള് തുടങ്ങുള്ളൂ പക്ഷെ വണ്ടി നേർത്ത് വരും
ആഹ് ആ ഫുഡ് കൊണ്ടോലാ
അല്ല ഫുഡ് സ്കൂള്ല്ണ്ടാവും. സ്കൂള് ചെറിയ സ്കൂളാണ് അപ്പൊ അവര് ഫുഡ് കൊടുക്കും.
ആ പിന്നെ നാല് മണി നാലരയക്കെ ആവും സ്കൂളിട്ട് വരാന്
ഉം ചായക്കടി ഒക്കെ ഉണ്ടാക്കലണ്ട്
ഉം ആഹ ചക്കടി ഉണ്ടാക്കും എപ്പ രാവിലെ
വൈകുന്നേരം എന്തെങ്കും സ്പെഷ്യൽ ആയിട്ട്
ഇല്ല വൈകുന്നേരം അങ്ങനെ സ്പെഷ്യല ആയിട്ട് എപ്പോഴങ്കിലുംക്കെതോ സ്ഥരട്ടൊന്ന ഉണ്ടാക്കൂലോ എപ്പോിലും ചാായപരിപാടി ഇല്ലാത്ത കാരണം പിെ അങ്ങനെ ഉണ്ടാക്ക ില്ല ഇപ്പ എങ്കിലും ഉണ്ടാക്കയാണെങ്കിൽ അപ്പൊ ഉ ചായ ആാരും വല്ലാതെ കുടിക്കൂല ഉം ഒക്കെ പച്ചെള്ളത്തിന്റെ ആൾക്കാരാണോ കടി ഉണ്ടാക്കിയൽ അത് കഴിക്കും പക്ഷെ ചായ കുടിക്കൂല അങ്ങനെ ഇപ്പൊ പിന്നെ ആരും അങ്ങനെ ചായ കുടിക്കൂല കുട്ടികളായാലും ചായ പരിപാടി ആയിരിക്കൂല്ല ആ ഇവര് മദ്രസ് പോകുമ്പോൾ ഞാൻ ചായ ഉണ്ടാവും ഓ അപ്പൊ എനിക്ക് ബിസ്ക്കറ്റ് കുത്തിതിന്നാൻ വേണ്ടീട്ട് ഒരു പാൽചായ നിർബന്ധമാണ് എന്നാ ചായ കുടിക്കൂല ബിസ്ക്കറ്റ് കുത്തിത് എന്താ നിങ്ങക്ക് പാച്ചായ വേണം അങ്ങനെ പിന്നെ ചായ ഉണ്ടാക്കൂല
ഉം
ആഹ
കൃഷികളൊക്കെ ഉണ്ടോ
കൃഷികൊന്നുമല്ല അവിടെ എങ്ങനെ കൃഷിയൊക്കെ ഉണ്ടോ
ഓ
ആഹ അടുക്കളത്തോട്ട്ുണ്ടാവൂലേ ആഹ
അധികംൊന്നള്ള കൊറച്ച് അതും ഇതൊക്കെ
ആഹ അപ്പൊ ഇപ്പൊ ക്ലാസ്സ് ഇണ്ടാവലുണ്ടോ
ഇപ്പൊ ഞാൻ രണ്ട മൂന്ന്ു ദിവസയി ചേർന്നിട്ട് പോന്നോടീ അക്കൗണ്ടിങ്ങിന്റെ മാസ്
ആഹ അപ്പൊ എത്ര മണിക്ക് പോണം വീട്ടന്ന് എ
ഒമ്പതര പത്ത് മണിക്കാ ക്ലാസ് തുടങ്ങ അങ്ങനെന്നുമല്ല നമ്മക്ക് ഇഷ്ടമുള്ള ടൈമില് പോവാ വൈകുന്നേരം ആയിരിക്കും ണെങ്കി വൈകുന്നേരം വരൊക്കെ ഉച്ചവരെ ആണെങ്കിൽ ഉച്ചരെ ഇരുന്നാൽ മതി നമ്മുക്ക് വേഗം തീർക്കണം എന്നുണ്ടെങ്കിൽ വൈകനേര വരട്ട അങ്ങനെ
ആഹ ഇരിക്കല ആഹ ആഹ പിന്നെന്ത ആഹ വീട്ടില അനെ പണിയൊക്കെ എടുക്കുവോ പണിയൊെടുക്കാറിയോ
ആഹ് പണൊക്ക എടുക്കണ്ട് മടിയാണ് ഉമ്മല്ലെങ്കില എല്ലോ നക്കോ ആഗ കഥ
ആ പണ്ടെങ്ക പിന്നെ മടായിരിക്കൂല ആഹ ഫുഡ് ഐറ്റംസ് ഒക്കെ ഇണ്ടാക്കുവോ
ആഹ മന്തിയൊക്കെ ഉണ്ടാക്കലണ്ട് ഇടക്കൊക്കെ എപ്പഴെങ്കിലുംൊക്കെ
ആഹ ഉണ്ടാക്കാൻ അറിയില്ല ഇപ്പൊ പിന്നെ യൂട്യൂബിലൊക്കെ ആ ഇപ്പോഴത്തെ ആഹ ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ ഏഹ ഇങ്ങനത്തെൊ ഒക്കെ ഉണ്ടാക്കാനല്ല ഷാർായിരിക്കും അല്ലാത്ത പണികൾക്കൊന്നും ഷാർണ്ടാവൂല്ലേ
ആഹ അതന്നെ ചോറും മീൻകറിയും അതൊന്നും ഉണ്ടാക്കാ താല്പര്യം ഇല്ല വേറെ എന്തെങ്കിലും വെറൈറ്റി ആയി ട്ടക
വെറൈറ്റി ഫുഡ് ഉണ്ടാക്ക ഞാൻ എനിക്ക് ഭയങ്കര താല്പര്യ ആായിരുന്നു അല്ലാതെ സാധാ ചോറ് കറിയാ ഒന്നും ഇഷ്ടമല്ല പക്ഷെ ഇപ്പങ്ങനെ ഒറ്റ സ്വന്തായത് കൊണ്ട് അതൊക്കെ ഉണ്ടാക്കേണ്ടത് നിർബന്ധായി അവട്ന്ന്ണ്ടാക്കും വേറെ വല്ല മന്തി ബിരി ബിരിയാണി അങ്ങനെക്കെ ഇണ്ടാക്കാണെ ഞാൻ റെഡ്ഡിയാണ് ഇണ്ടാക്കാന് ആ
മറ്റെ ഒക്കെ ഇണ്ടാക്കാൻ മട്യാണ്
ആ മറ്റുള്ള കാര്യങ്ങൾക്കും മടിയാണ് അതന്നെ പാലവും പാലം പിന്നെ ഉം വീട്ടിൽ അഞ്ചത്ത്യാളൊക്കെണ്ടോ വീട്ടില് ചെറി
താത്തണ്ട് കല്ല്യാണം കഴിഞ്ഞ
അ ആ
ഉം ഉം
പിന്നെന്താ വെക്കേഷൻലൊക്കെ എവിടേലും പോയിട്ടുണ്ടായിര്ന്നോ
വെക്കേഷൻലങ്ങനെ പോ പ്ലാൻ ഇട്ടീനി പക്ഷെ എന്തിന് നടന്നീല്ല ആരെങ്കിലൊക്കെണ്ടാവും ചെലോല് ഉണ്ടാവൂല അപ്പങ്ങനെ നിന്ന് നിന്ന് പോവാതെന്ന്
ആ ഫ്രൻസളായിട്ട് അങ്ങനെ പോവാല്ണ്ടോ ട്രിപ്പ് പോവല്ണ്ടോ
ആ ഫ്രണ്ട്സാളൊക്കെ കോളേജിന്ന് പോയീനു ഇപ്പട്ത്ത് മണാലിക്ക്
ആ ആ
ഊം ഫ്രണ്ട്സ്ണ്ടെങ്കി ഇവിടെ വൈകുന്നേരം ചായ കുടിക്കാൻ അങ്ങനെക്കെ പോവല്ണ്ട്
ആ അവടെ വൈകുന്നേരൊക്കെ പൊർത്തർങ്ങ്ണാണ്ടാവൂലേ
ഉം വൈന്നേരം അങ്ങനെ ഓല് വരുമ്പോ വെറുത ചായ കുടിക്കാന് ന്ന് പറഞ്ഞ് അങ്ങനെ പോകും
ആ
ഇങ്ങൾ ട്രിപ്പൊക്കെ പോവല്ണ്ടോ
ആ ഞങ്ങളിങ്ങനെ വെക്കേഷനിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ അടുത്ത്ണ്ട് പാർക്ക്ണ്ട് അത് പിന്നെ കുട്ട്യാൾക്ക് ലീവ്ണ്ടാവ്മ്പൾ
ആ അ അങ്ങനെ ദൂരെക്കൊന്നും പോവലില്ലായിരിക്കും
ആ ദൂരേക്ക് വെക്കേഷൻല് പോയിട്ടുണ്ട് പിന്നെ അന്നൊക്കെ നല്ല ചൂടായ കാരണം അങ്ങനെ വെ അതാ ഞങ്ങളിങ്ങനെ ഓരോ പ്ലാനിട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും നടന്നിട്ടില്ല
എടക്കും ഗ്രൂപ്പില് പക്ഷെ പോവൂല ലാസ്റ്റ്
അത് ഇൻസ്റ്റേലൊക്കെ സ്റ്റോറിയാ ക്കല്ണ്ട് കുടുംബ കുടുംബ ഗ്രൂപ്പ് ഉണ്ടാ ആ പ്ലാനിങ് ഭയങ്കരായിരിക്കും പക്ഷെ നടക്കൂല പോണ ടൈമിൽ ആർക്കും ഒഴിവ് ണ്ടാവൂല
അതെ
അതെല്ലാം എല്ലാ വീട്ടിലും നടക്കുന്നതാണത് ഞങ്ങളതേപോലെ ഈ വെക്കേഷനിലൊക്കെ ഞങ്ങള് ഫാമിലി ആയിട്ട് ഇങ്ങനെ ട്രിപ്പ് പ്ലാൻ ചെയ്യും ഗ്രൂപ്പൊക്കെ ഇണ്ടാക്കിട്ട് പ്ലാൻ ചെയ്യും പക്ഷെ എവിടേം പോവല് നടന്നിട്ടില്ല ഇതുവരെ
അതന്നെ
അതെല്ലാടിം ഇണ്ട് ഇപ്പൊ പിന്നെ കെ എസ് ആർ ടി സി ലൊക്കെ ഫ്രീ ഇള്ളതോണ്ട് ഏ
കുട്ടി അവിടെല്ലേ ചോയ്ച്ച
ആ ഇണ്ട്ണ്ട് പിന്നെ കെ എസ് ആർ ടി സിലൊക്കെ ഫ്രീ ഇള്ള കാരണെ അങ്ങനൊക്കെ ട്രി പെണ്ണ്ങ്ങളേറ്റ് ട്രിപ്പൊക്കെ പോവാം. പറ്റും മറ്റേ എന്താണ്?
ഞാൻ ഇട്ണ്ട് ഗ്രൂപ്പില്. വേറെ അത്യാവശ്യം ഇപ്പൊ ഫ്രീ ആയോണ്ട് എങ്ങോട്ടേലുഒക്കെ പാല് ഊതി വീട എങ്ങനെയാ ഓരോരുത്തരും പോണേ?
ആ വീഡിയോ കാണാൻ മറ്റെന്താണ് പൂക്കോട്ടും പാടോ അങ്ങനെ ല്ലേ ഇങ്ങനെ ഇൻസ്റ്റയിലൊക്കെ കാണ്ണ്ട് ണ്ട് പൂക്കോടുമ്പാടം ബസ്സ് പൊവ്ണ്ടോക്കെ ആ റൂട്ടിന് ബസ്സ് പോക്ണ് ണ്ട്. അങ്ങനൊക്കെ ഇൻസ്റ്റയില് ഇങ്ങനെ റീൽസ് കാണാം.
ആ ആ അങ്ങനെ
ഉമ് അഹ് പ്പൊ അങ്ങനെയൊക്കെ അതേപോലെ ഊ
വേറൊന്നുല്ലലോ?
ആഹ് ല്ല വേറൊന്നും ഇല്ല എന്ന ആയിക്കോട്ടെ.
ശരിന്നാ വിളിക്കാം.